ഹലോ ഹലോ ഹലോ
കേൾക്കുന്നില്ലേ ആ എടെ രാത്രിക്കുള്ള ഫുഡ ആക്കിയാ
രാത്രി ഭ ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ കാരണം ചപ്പാത്തിയും ചിക്കനും അത് രാവിലെ ആ സോറി രാവിലെ ത്തെ രാവിലെ വാങ്ങിച്ച ചിക്കനാ അപ്പം രാത്രി ആക്കാനായിട്ട് അങ്ങനെ ഇരിക്കുന്ന ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചു അങ്ങനെ വെച്ചിരിക്കുവ അവിടെ അങ്ങനെ അതെ അതെ
രാത്രി എന്നും ലേറ്റ് ഫുഡ് ആണോ അതോ ഇന്ന് മാത്രം അത്രായിട്ടാണോ എന്നും ചപ്പാത്തിയാണോ
അല്ലടാ കാരണംന്ന് വെച്ചാൽ അനിയന ഇങ്ങനെ ഈ റൈസ് ഈ ചോറിനോട് വലിയ താല്പര്യംഇ ല്ലാ പ്പെ എടയ്ക്കിടയ്ക്ക് ചോദിക്കും രാത്രി ച പപ്പതിയിലെ ഞങ്ങള് ദോശ മാവു വേടിക്കും ഇവിട് ന്ന് അല്ലെ വീട്ടിലരക്ക്പന്നെ അങ്ങെ വാങ്ങി ഞങ്ങങ്ങനെ ആക്കും രാവിലത്തെ ചിക്കൻ ഞങ്ങൾ രാത്രി കളിൽ കൂടുതലും ചിക്കൻ ബീഫ് ഒക്കെേവേ ടിക്കാറുണ്ട് രാത്രി അങ്ങനെ അതിന്റെ കൂടെ അങ്ങനെ കഴിക്കും അപ്പ അ തിനായിട്ടുള്ള ഇനി അതെ അതിനായിട്ട് അങ്ങനെ മാറ്റിവ വെച്ചേക്കുന്ന സാ സംഭവങ്ങളൊക്കെ
ഓക്കെ ഓക്കെ ആ ഞ ഞ ഞാനും തന്നെ ചിക്കന് ചിക്കന് തന്നെന്ന് ഉച്ചക്ക് മീന ന്ന അപ്പൊ രാത്രിക്ക് ചിക്കൻ ക്കാ വിചാരിച്ചിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ആ അപ്പൊ ഞാനെല്ലാം കൊണ്ടൊന്നു സ്റ്റോർ ചെയ്ത് വെക്കും നമ്മള് പിന്നെ ആരും പോവാനില്ല കടയിൽ പോവാൻ ഇല്ലല്ലോ അപ്പൊ കുറച്ച് സ്റ്റോറി ചെയ്ത് വെക്കും അപ്പൊ അപ്പൊ എടുത്തിട്ട് ഐസ് പോവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഇനിപ്പോ ഇപ്പൊ അക്ക ഴിഞ്ഞ് മോ രാവിലെ സ്കൂളിലും പോകുമ്പോ ചോറ് കൊണ്ടുപോണം ഇവർക്ക് പിന്നെ പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് എത് കി് ട്ടൂല ഫുഡ് അവിടുന്ന് കിട്ടൂല അപ്പൊ ആ അപ്പൊ ഫുഡ് കൊണ്ട് അപ്പ അതിന്റെ രണ്ട് കഷ്ണം ചിക്കൻ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ചോറ് കഴിച്ചിട്ട് ഇങ്ങട്ട് വരും അല്ലേ ആ ചോറ് കൊണ്ട അതുപോലെ ഇങ്ങോട്
കൊണ്ടുവരാം ഇപ്പൊ രാത്രി ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ അവര് ചൂടാക്കി
ആ് ഞാൻ ആ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാന്ന വിചാച്ചട്ടില്ല അപ്പ മസാല കൂട്ടി വച്ച് കഴഞ്ഞാ രാവിലെ കൊടുക്കാം
ആ അത് നല്ലതാണ് കാരണം കാരണം ഇവിടെ ഒരു ചെറിയ ഒരു കുരുപ്പാ അംഗനവാടി പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കാനൊന്നും കുഴപ്പില്ല അത് വലിയ ഒന്നും ഇല്ല ഇനിയിപ്പം സ്കൂളൊക്കെ പോകൻ തുടങ്ങുമ്പോ വലിയ വിഷയങ്ങളാവും വലിയ എക്പീരിയൻസ് ഒന്നും ഇല്ല എങ്ങനെയാണ്
ആഹ ഇവിടെ ആഹ എനിക്ക് ആഹ മക്കൾക്ക് ആ മക്കൾക്ക് ഞാൻ പിന്നെ ഒക്കെ സ്പെഷ്യൽ ആക്കി ചെയ്യ്തു കൊടുക്കും മോനാണെങ്കിലും രണ്ടു വയസ്സായി പോയിരുന്നാലും അവനിക്കുള്ളത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തേലും എന്തവെച്ചാൽ ഇപ്പോഴാ അവര് കഴിക്കുള്ളൂ കുറച്ചു കഴിഞ്ഞ അവര് കഴിക്കൂല അപ്പ മോള പച്ചക്കറി തൊട്ടുനോക്കൂല്ല മോനാണെങ്കിൽ ഞാനിപ്പ ചെറുപയറും അതുപോലെ തന്നെ അരിയുംകൂടെ ചെറുപയർ മുളപ്പിക്കുംഎന്നിട്ട് അതും കൂടെ അരിയുംകൂടെ വച്ചി്ട്ട് കഞ്ഞിയാക്കി അങ്ങനെ കൊടുക്കും അതുപോലെ റാഗി റാഗി കുറുക്കാക്കി കൊടുക്കും പിന്നെ നമ്മള അമൃതം അതമ്പൊടി കട്ടുവല്ലോ അഗൻവാടിന് അത് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ പിന്നെ അതിപ്പോ ആയിട്ടില്ല രണ്ടായിട്ട അംഗനവാടിന്ന് കുറുക്ക് കിട്ടുവാലോ നമുക്ക് അമൃതം പൊടി കിട്ടല്ലോ ആ അമൃതം പൊടി മൂന്ന് വയസ്സ വരെ കിട്ടും അമൃതം പൊടി ആ
ആഹ് ആഹ ആഹ
അത് കുറുക്കുണ്ടായി കൊടുക്കും അതുപോലെ നേന്ത്രപ്പഴം അങ്ങനെ ഇതാക്കട്ട് ആ കഴിക്കും കഴിപ്പിക്കും ഞാന് ആളൊക്കെങ്ങനെ ചില ആഹ കഴിക്കുവോ
ഇവിടെ ഇവിടെ നല്ല നല്ല ബുദ്ധിമുട്ട് തുപ്പി തുപ്പി കളയയലാ ഭയങ്കര ഭയങ്കര മടിയ
ആൾക്കങ്ങനെ വെച്ചാല് കുറുക്ക് രൂപത്തില ഫുഡിനോട് തല്പര്യംല്ല വായിച്ചായി കഴഞ്ഞൽ അത് തുപ്പാൻ അറിയില്ല അത് തുപ്പി കഴിഞ്ഞാലും അത് കയ്യിലും മേലെക്കാണത് ഭയ അറപ്പാണ് ആൾക്ക് ആ അപ്പൊ എന്താ ചെയ്യു ചല ഇത് വായിക്കോഴിച്ച് കൊടുത്തഴഞ്ഞാ വേഗങ്ഡ് ർക്ക് അപ്പൊ ഞാാനൊക്കെ അങ്ങനെ ഏകദേശം അവനക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഒക്കെ അങ്ങനെ പ്യൂരീ ആക്കിട്ട അങ്ങിടുകൊടുക്കും ചോറ് ഇങ്ങന വാരി കൊടുക്കും അതങ്ട് മൂന്ന് നാല് അഞ്ചു ആയ മാക്സിമം അത് കഴിഞ്ഞ പിന്നെ കഴിക്കൂല ആ ചോറ് അപ്പൊ ഞാന ഇങ്ങനെ മാക്സിമം അങ്ങനെ നസ് അതേപോലെ പൊടിച്ചുവയ്ക്കും കൊ കഞ്ഞി കൊടുക്കുകയാണെങ്കിലും അതിലേക്ക് സ്പൂ - നട്സ്സിന്റെ പൌഡർ ഇടും അങ്ങനെ മാക്സിമം എന്തൊക്കെ ആ ഉള്ളിലോട്ട് പോ എങ്ങനെലും ആ ഞാനങ്ങനെ വച്ച എല്ലാരും ചീത്ത പറയും അരച്ച കൊടുക്കണ്ട കുറുക്കി കൊടുക് ക്കണ്ട ആ കുട്ടി ശീമം ആയാൽ ഞാൻ പറയും എന്റെ കുട്ടിന്റെ വായറ്റിന്റെള്ള നല്ല എങ്ങെഎടുവെച്ചാ അങ്ങനെ എത്തി വെറും എല്ലാരും പറയും കഞ്ഞി കൊടുത്ത മതി വെറു ഒരു കഞ്ഞിൽ വെറും എന്താ ഉള്ളത് വെറും ഗ്ലൂക്കോസ് മാത്രം അത് മാത്രം എന്താ നമ്മളെ മക്കൾ കൈ വയറ്റിലേക്ക്കൊടു കരി വയസ്സായ ആൾക്കാരോക്കെങ്ങനെ ആ പൊടിയരിക്കഞ്ഞി വെച്ച് കൊടുത്താൽ മതി അറേ ആ ഉപ്പിട്ടുംങ്ങാണ്ട് പൊടിയരിക്കഞ്ഞി കൊടുത്താൽ മതി അറേ പക്ഷെ അതിലെന്താ കുട്ടികൾ ക്കിവെണ്ട അത് ഒരു പ്രോട്ടീനോ ഇതോ ഒന്നും ഇല്ലല്ലോ അപ്പഴി എഗ്ഗ് മുട്ടകഴി മടി ഉണ്ടപ്പ ഞാൻ മുട്ടന്റെ മുട്ട പുഴുങ്ങിയിട്ട് മുട്ടന്റെ മഞ്ഞ ഞാന് പഴം വേവിട്ട് അതിന്റെ കൂടെ ഇതും
കൊടുക്കുംല്ലേ ഇവിടെയൊക്കെ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ വഴക്ക അതെ കാരണം കുഞ്ഞിന് എന്താണ് എപ്പഴും കഞ്ഞി കൊടുക്കണം ചോറ് കൊടുക്കണം. അങ്ങനെതെ ഇതൊക്കെയാ കാരണം അതിലൊന്നും ഇല്ലന്ന് നമുക്കറിയാം. അവര് കഴിക്കുന്നത് കൊടുക്കാ ആതല്ലേ നല്ലത്.
ആ മക്കൾ കഴിക്കും എന്താച്ചല് അത് കൊടുക്ക ഞാൻ അത് ഞാൻ ഒരു പോലീസിനോട് ബന്ധപ്പെട്ട ഡാലാഷ് എനിക്ക് മറ്റേതിനോട് വല്യ ല്യ താൽപാ താല്പര്യ ഇല്ല എത്ര ആയാലും ആ ഞാ അവന് തറവാട്ടിലൊക്കെകുമ്പോ അങ്ങനെ തന്നെ ഫോസ്ചെയ്ത് നമ്മുക്കൊന്നുകൊടുക്കാൻ പറ്റില്ലല്ലോ മക്കക്ക് ണ്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ മക്ക മക്കളെവളർത്തുന്നുണ്ട്.
അതെ അത് മറ്റുള്ളവര് ഒരുപാട് അങ്ങ് ആജ്ഞാപി ക്കലാ കാരണം നമ്മ നമ്മളെന്തോ നമുക്കൊന്നു ചെയ്യാൻ അറിയില്ല എന്നുള്ള രീതിയില
ആ അവരൊക്കെ അവരൊക്കെ പത്തെണ്ണം വളർ ർത്തിയതാണ് പത്തെണ്ണം വളർത്തിയതാണ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പിന്നെ മക്കളെ വളർത്തിട്ടും അവർക്ക് ആർക്കും ഒരു കുഴപ്പോല്ല ബട്ട്‌ പക്ഷെ ആ സാഹചര്യ വും ഇന്നത്തെ സാഹചര്യം ഡിഫറൻസ് അല്ലെ എത്ര വ്യത്യാസമുണ്ട് അങ്ങനെ ഇപ്പോ നമുക്ക് നല്ല വ്യത്യാസമുണ്ട് നമുക്കിപ്പോ നല്ലതുപോലെ നമ്മളെ മക്കളെ ആരോഗ്യം വേണം അതുപോലെ തന്നെ ഇതും വേണംന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്നെ ശ്രദ്ധിക്കാം
ആരും വേണ്ടാത്തത് കൊടുക്കത്തില്ലല്ലോ പ്രത്യേകിച്ച് അമ്മമാര് എന്താലും കൂടുതൽ ശ്രദ്ധിച്ചിട്ടൊക്കെ കൊടുക്കുഅ
കൊടുക്ക് മക്കൾക്ക് കാപ്പി കൊടുക്ക് ബ്രെഡ് കൊടുക്ക് ബന്ന് കൊടുക്ക് റസ്ക് കൊടുക്ക് ഞാൻ ആഹ് ഒരു സാനം എന്റെ മക്കൾക്ക് ചായന്റെ ടേസ്റ്റ് എന്താന്ന് പോലുംഅ
അറിയില്ല നല്ല കാര്യാണ് അത് ഏറ്റോം നല്ല കാര്യ
ഞാന് ഇവിടെ പി ങ്കിലും വന്നി ഗസ്റ്റ് വന്ന് കഴിഞ്ഞാലാണ് ഈ ചായ പൊടി പഞ്ചസാരന്നുള്ള ഈ രണ്ട് സാധനങ്ങൾക്ക് അപ് നോക്ക മോന്ക്കാണെങ്കിലും കുറു ഞാന് മധുരം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കും
നല്ലത് അതാണ് നല്ലത് കാരണം നല്ല അമ്മമാർക്ക് ഇങ്ങനെയൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യാൻ പറ്റുത്ത്
ആഹ് ഞാ സത്യം പറഞ്ഞാൽ നമ്മള് കുറച്ചത് പിന്നെ അതുപോലെ നെയ്യ് ഞാൻ ആഡ് ചെയ്യും നെയ്യ് വച്ചിട്ട് ദിവസം പാല് വാങ്ങിക്കുമ്പോ അത് കാച്ചി വെക്കും കാച്ചിട്ട് തണുക്കാൻ വേണ്ടി വെക്കുമ്പോ അതിന്റെ പാട വരുല്ലോ ആ പാട ഞാൻ എടുത്തിട്ട് ഫ്രീസറില് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് നമ്മള് ർ നറയണ സമയത്ത് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചങ്ങാണ്ട് കുറച്ചുനേരം വച്ചിട്ട് നമ്മൾ നന്നായിട്ട് ബീറ്ററയിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഗീ കിട്ടും ക്ക കൊടുക്കാനുള്ളത് ആ അങ്ങനെ അത് എടുത്തിട്ട് ഞാൻ ആ നമ്മള് പുറത്തന്ന് മിൽമന്റെ മറ്റേതൊക്കെ വേടിക്കുമ്പോ ഇതില് എന്തൊക്കെയാണ് ഇവര് ആഡ് ചെയ്തിക്കണ് ചേർക്ക ഒന്നും പറയാൻ പറ്റൂല ഒന്നും പറയാൻ പറ്റൂല ഒരു ആഹ് അപ്പൊ ഞാന് തന്നെ ആഹ്
കാരണം പുറമേന്ന് സത്യം പറഞ്ഞാ ഇപ്പ എന്തെങ്കിലും വേടിക്ക ടിക്കാൻ പോലും മടിയാ സത്യമായിട്ടും കാരണം ഈ ഓരോ വാർത്തകളൊന്നും കേൾക്കുന്നില്ലേ ഇപ്പോ ഷവർമ്മ മരിച്ചൊരു കുഞ്ഞ് ഓരോ കരള് ശവർമ്മ മരിച്ച്
ഞാൻ ശവർമ്മ എന്റെ മോള് പറയും എനിക്ക് ശവർമ്മ വാങ്ങിച്ചു തരുവോ ഉമ്മച്ചി പറയും ഞാൻ പറയും ഉണ്ടാക്കിത്തരാ എന്നിട്ട് നമുക്ക് ഫാക്ടറി ആണ്. ബേക്കറിന്റെ ഫാക്ടറി ഉണ്ട് ഇവിടെ. അപ്പോ കുബൂസ് അവിടുന്ന് കിട്ടും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോ അവിടുന്ന് കൊണ്ടുവരും ഇപ്പോൾ ഞാന് ആഹ് ആഹ് ചിക്കന് ഞാന് ഫ്രൈ ആക്കും എന്നിട്ട് എൻ്റെ ഇല്ല ഇല്ലാ മാക്സിമം വെജീസ് വെജീസ് ഒക്കെ ഞാൻ അധികം ഞാൻ ഇവിടെത്തന്നെ കൃഷി ചെയ്തുണ്ടാക്കണ്ട്. പയറാണെങ്കിലും അ പോലെ പിന്നെ ചീര പിന്നെ വെണ്ട പിന്നെ പീച്ചക്ക അങ്ങനെ കോവക്ക അത്യാവശ്യ അത്യാവശ്യം നമ്മളെ വീട്ടക്ക് എനിക്ക് വേണ്ട ഐറ്റംസ് മുരിങ്ങ മുരിങ്ങ മത്തന് കുമ്പള അങ്ങനത്തൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും ണ്ട് അപ്പോ പിന്നെ മാക്സിമം ഞാൻ കുക്കുംബറെക്കെ ഇവിടെത്തന്ന ഉണ്ട് അപ്പോൾ മാക്സിമം ഞാൻ വെജീസ് എത്രൊക്കെ നമക്ക് ആഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഞാൻ വെജ റ്റബിൾ എടുക്കും എന്നട്ട് അതെക്കെ നമ്മെ ഹെൽത്തി ആയിട്ടുള്ള മയോണീസ് ഉണ്ട് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് അത്ക്ക് നമ്മളെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അണ്ടിപരിപ്പ് കുതിർത്തി ഇടാ അണ്ടിപരിപ്പ് കുതിർത്തിട്ട് അതിലേക്ക് ഒലിവ് ഓയിലും വെളുത്തുള്ളിയും ചേർത്തിട്ട് നുള്ള് ഉപ്പും ഇട്ടിട്ട് അടിച്ചെടു എടുത്തു കഴിഞ്ഞാല് നമ്മുടെ പക്ക ആയിട്ട് മയോണയ്സ് അതോ ടേസ്റ്റില് കിട്ടും ആ എനിക്ക് ആ എനിക്ക് ഇഷ്‌ടാണ് അത്യാവശ്യം ചെയ്യും അത്യാവശ്യം എനിക്കിന്ന് വെച്ചാ ഹസ്‌ബൻ്റ് ഇല്ലാ പിന്നെ മക്കള് എന്റെ മോള് ഇതേപോലെ ഫ്രണ്ട്സ് അത് കഴി കഴിച്ചു ഇത് കഴിച്ചു വരുമ്പോ ഞാൻ ഒരിക്കലും ആ ഞാനൊരിക്കലും ഒരിക്കലും അതൊരു പുറത്ത് പോയി കഴിക്കണത് പ്രോത്സാഹിപ്പിക്ക ല്ല ഞാൻ ആ റെസിപ്പി ഞാ നോക്കി നോക്കി വെക്കും ആ ഐറ്റം എന്താനുള്ളത് അതുപോലെ ഞാൻ മക്കൾക്ക് ചെയ്ത് കൊടുക്കും
അത് നല്ലതാടാ വീട്ടിൽ തന്നെ ശീലപ്പിക്കുന്ന ഇപ്പ ഈ പ്രായത്തിലേ ശീലിപ്പി ശീലിപ്പിക്കുന്നത് നല്ലതായിരിക്കും ക്കും കുട്ടികളെ പിന്നീട് വളരുമ്പം അത് തന്നെ
ആഹ് അതാ ഈ ഹസ്ബൻറ്റ് നാട്ടില് ആള് നാട്ടില് വന്ന കഴിഞ്ഞ ഫുള്ള് പുറത്തുന്നായിരിക്കും ആള് വരുന്നത് വരെ ഞങ്ങള് ആ ഞങ്ങള് ഞങ്ങള് ഞ ഫുള്ള് വീട്ടിലെ ഫുഡ് മാത്രം അത് ഒക്കെതായിട്ടും എല്ലാം ഞാൻ ഇണ്ടാക്കി കൊടുക്കും മന്തി വേണമെങ്കിലിൽ ഉണ്ടാക്കി കൊടുക്കും ഫ്രൈഡ് റൈഡ് വന്ന് പറഞ്ഞ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും മക്കള മക്കൾ പറയണ എല്ലാ ഫുഡുണ്ടാക്കി കൊടുക്കും ലോഡഡ് ഫ്രൈയ്സ് ആണെങ്കിലും അതുപോലെ ശവർമ്മയാണെങ്കിലും അൽഫാമ ആണെങ്കിലും ശവായഎല്ലാം ഉണ്ടാക്കി കൊടുക്കും ഓവന് ഉണ്ട് അതുകൊണ്ട് ശവായയും ആ ശവാ ആ പിന്നെ ഓവൻ ഉണ്ടാവോണ്ട് കൊണ്ട് തന്നെ അൽഫാമും ശവായ അങ്ങനത്തെഉണ്ടാക്കാനെന്നും ഒരു ബുദ്ധിമുട്ടുല്ല നമ്മൾ മസാലാക്കി കഴിഞ്ഞാ നമു ക്ക്അയിൽ കൊ ടുത്ത് കഴിഞ്ഞാ ഫുള്ളായിട്ട് നമുക്ക് ആ കറക്റ്റ് സ്ട്രക്ച്ച റിൽതന്നെ കിട്ടും ട്ടോ ലേ അതുകൊണ്ട് പിന്നെ അതും ബുദ്ധിമുട്ടില്ല അപ്പൊ ക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കും പുറത്തുന്ന് ഞാന് നീ പ്പോ ഞങ്ങൾ നാട്ടിലെത്തിയ പാടെ ഇന്ന് ഈത്രയും ദിവസമായിട്ട് നമ്മൾ പുറത്ത് രുഫുഡ് കഴിച്ചിട്ടേ ഇല്ല
നല്ലതാ കേട്ടോ കാരണം ഞാൻ ഇതുപോലെന്നും ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ ചിലരുണ്ട് ഇതുപോലെയൊക്കെ ഉണ്ട് കാരണ അത്രയും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നേ അതൊക്കെ നല്ല പേരന്‍സിനൊക്കെ പറ്റത്തൊള്ളൂ
അയ്ന് നമുക്ക് ട്ടല്ലേ അത് ക്കെ പറ്റില്ല അതെക്കെണ്ടെങ്കിൽ നമ്മ നമ്മൾതായിട്ട് ലൈഫിൽ മാറണം ന്നാലേ പറ്റുള്ളൂ നമ്മള് ഒറ്റയ്ക്ക് അങ്ങനെ എല്ലാവരും ലൈ
ആ പ്പോ അങ്ങനെയാകുമ്പോ നമ്മൾ കൊറെയൊക്കെ മനസ്സിലാക്കും കൊറൊക്കെ അങ്ങനെ ചെയ്യാൻ പഠിക്കും അങ്ങനെയൊക്കെ കാരണം ഇത് സത്യം പറഞ്ഞ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ല സത്യം പറഞ്ഞ അത് പ്രോത്സാഹിപ്പിക്കണ്ണം സത്യമായിട്ട് അത് അഭിനന്ദിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യന്നു അല്ല
അല്ല എല്ലാരും ഇന്നോട് പറയും നിനക്ക് പ്രാതാ താണ് എല്ലാരും പറയുന്നോട് നി നക്ക്പ്രാന്താണ് വീട്ടിൽ ഉണ്ടാക്കണ എന്താച്ചാ മക്കൾക്ക് കൊടുത്ത് കാണ്ട് അങ്ങനെ ശീലിപ്പിക്കണം അങ്ങനെ ചെറിയ മോന് ഇങ്ങനെ ഇതേ പോലെ ഉണ്ടാക്കുപ്പോ പിന്നെ മോന് ന്നാ അതിനനുസരിച്ചിട്ട്‌ ള്ള വണ്ണം ഒന്നും ഇല്ലട്ടോ അത്രയും ഫുഡ് നമ്മളിങ്ങന ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്ക്ണ അനുസരിച്ചുള്ള വ ഒരാളെ വെയ്റ്റ് കൂ കൂട്ണ ടൈപ് അല്ല എന്നാ മോളാണെങ്കിൽ അത്യാവശ്യം നല്ല അത്യാവശ്യം മോളാണെങ്കിൽ ഞാ നും ഹസ്ബന്റാണങ്കിൽ അത്യാവിശ്യത്തിന് ഉള്ളത് ണ്ട് ഓവറായിട്ടില്ലെങ്കിലും ആവ്യത്തിനുള്ളത്ണ്ട് മോനാണെങ്കിൽ സ്ലിം ആയിട്ടാ കിടക്ക്ണേ ങ്ങട്ട് ഇന്നോട് കസിൻസ് ഒക്കെ ചോദിക്കും ഞാന് ഞാന് ഇൻസ്റ്റയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തേ പേലെ കു ട്ടോ ൾ ക്കുള്ള ഹെൽത്തി ഫുഡും അതുപോലെന്നെ റെസിപ്പീസും ങ്ങനെ ഹോമ് ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യ്ണ് ണ്ട് അപ്പം കസിൻസ് ഒക്കെ കാണുമ്പം പറിം അല്ല ആ ഉണ്ടാക്ണ ഫുഡൊക്കെ ഇയ്യ് ‌ ഒ റ്റക്ക് കഴിക്കലാണൊ മോന് കൊടുക്കലില്ലേ ചോയ്ക്കും. അപ്പം ഞാൻ പറിം മോന് ഹെ ഹെൽത്തിന് ഹെൽത്തി ആയിട്ട്ള്ള വെയിറ്റ്ണ്ട് ആള്.
ആ ആഹ്
അവന്റെ, പിന്നെ നോർമൽ വെയിറ്റ് ഇ ഓന്റെ എയ്ജ്ക്ക്ള്ള, ആവൈറ്റവന്ണ്ട്. ഡോക്ടേഴ്സ്നെ വേറെ കാണിച്ചാലും, പക്ഷെ ആള് ചബ്ബി ആയിട്ടിരി ക്ക്ണില്ല, അതാണ് മെ എല്ലാർ മെയിൻ പ്രശ്നം. ആളെ ഇട്ത്ത് കഴിഞ്ഞാ നല്ല കനണ്ട്. ആഹ് ഓക്കെ ഓക്കേ എന്ന ശെരി ഓക്കെ ഓക്കെ.